ഹലേ കേൾക്ക്ണുണ്ടോ
ആണ്ട്ണ്ട്
ആഹ്എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആടാ സുഖാണ് പിന്നെ എന്തൊക്കെ
അല്ലന്നെ ഞാന് ത്രയിലാണ് ഞാനങ്ങനെ ഹ് ഇടുക്കിയിലെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്ള്ളത് ഇപ്പൊ
അങ്ങനെ കേരളത്തിങ്ങനെ ആലോയ്ചിങ്ങനെ ഉം കേരളത്തിന്റെരു പ്രകൃതി ഭംഗി എന്നുള്ളതെ എന്താ നമ്മള് ഹ അത്രത്തോളം കേരളം എന്നുള്ളതു പച്ചപ്പ്ള്ളൊരു ഹ സംസ്ഥാനമാണല്ലോ പച്ചപ്പിനാൽ പ്രകൃതമായ ഒരു സംസ്ഥാനാണല്ലോ നമ്മളെ കേരളം ന്ന് ള്ളത് ന്നാലും അതൊക്കെങ്ങനെ ആലോയ്ക്കുമ്പളും ഈ വെള്ള വള്ളച്ചാട്ടങ്ങനെ കാണുമ്പോ ൻക്ക് ഓർമി ഇന്റെ ഓർമ്മയിലെ വന്നത് ത്തിലുള്ള വെള്ളപ്പൊക്കങ്ങളെ കുറിച്ചാണ് കാരണം നമ്മള് കേരളത്തിലുള്ള വെള്ളപ്പൊക്കം നോക്കാ രണ്ടായിരത്തി പതിനെട്ടിലെ ഏ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങനട്ട്ള്ള കേരളത്തില്ണ്ടായ പ്രധാനപ്പെട്ട പ്രളയം അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളെ കുറിച്ച് നമുക്ക് മറക്കാൻ ക ല്ല കാരണം ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗ ത്തിനും അതുപോലെ തന്നെ ധാരാളം പേർക്ക് വീട് അതുപോലെ തന്നെ സന്ത സഹോദരങ്ങളെ അതുപോലെ തന്നെ മാതാപിതാ താക്കളെ അങ്ങനെ പ ഒരുപാട് വിധ വേർപാടുകളൊക്കെ ഉണ്ടായൊരു ഏഹ് വർഷം ആ മുതലാണല്ലോ ആ വർഷം അപ്പൊ എന്താണ് കേരളത്തിന്റെ വെള്ളപ്പൊക്കത്തിലെ കുറിച്ച് അനക്ക് പറയാനുള്ളത്
ശരിയാണ് നമ്മളെ കേരളത്തിനെ ഒരുപാട് കുലിക്കെരു സംഭവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് ന്നെ ഇരുപതില് ചെറിയൊരു ശതമാനൊക്കെ വെള്ളപ്പൊക്ക നമ്മളെ കേരളത്തെ ബാധിച്ചിട്ടുണ്ട് അതിനുശേഷം ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത് തുടർന്ന് കാലങ്ങളിലൊക്കെ ചെറിയ തോതിലൊക്കെ വെള്ളപ്പൊക്കം മു ണ്ടാവാം അതിനു ശേഷം ഒരു വരൾച്ചയിലേക്ക് കേരളം പോകുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഏ അത്രത്തോളം അത് സംഭവിച്ചിട്ടില്ല ന്നാണ് എനിക്ക് തോന്നുന്നെ പക്ഷെ നമ്മള് ഈ ഒരു കഴിഞ്ഞ കൊറ്ച്ച് മാസങ്ങൾ നോക്ക ണ്ടെങ്കി ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഞാന് അപ്പ ആലോയ്ച്ചു പോയി അന്ന് പറഞ്ഞതാണ് നീ വരൾച്ച വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഒരു മുന്നൊരുക്കമാണോ ഈ ഒരു ചൂട് എന്ന് ഞാൻ ചിരിച്ചു വരുന്നു പിന്നെ പറയാണെങ്കിൽ കേരളത്തിലെ വെള്ളപ്പൊക്കം നമ്മളെ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അത് പിന്നെ അതിനു ശേഷം നമ്മുടെ ഈ ഉരുൾപൊട്ടില്ലേ അതൊക്കെ ഇതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് വെള്ളപ്പൊക്കത്തോടു കൂടെ ഈ മഴ ശക്തമാവുന്നതോടു കൂടൊക്കെ അധികരിച്ചു വരുന്ന ഒര് പ്രശ്നമാണ് ഉരുൾപൊട്ടലൊക്കെ നമ്മളിപ്പം കണ്ടു വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ അത് നമ്മള് കണ്ടു ഒരു മന മനസ്സൊക്കെ പിടഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ അവിടുന്ന് കേക്കുന്നത് ഇപ്പൊ നമ്മള് ഒന്ന് കൂടുതലൊന്ന് ചിന്തിച്ച് നോക്കയാണെങ്കില് ഇപ്പഴും ആ മണ്ണിന്റെ അടിയില് ഒരുപാട് പേര് കിടക്കുന്നുണ്ട നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാന് ഇപ്പടുത്തൊരു വീഡിയോ കണ്ടിരുന്നു അതിനെ കുറിച്ചിട്ട് പിന്നെ പറയാണെങ്കില് കേരളത്തില് ശക്തമായ മഴ നദികളിലെ നിറവ് മരനിരകളിലെ മണ്ണിടിച്ചില് ഇതൊക്കെയാണ് പ്രധാനായിട്ട് നമ്മടെ കേരളത്തിലൊക്കെ ഈ ഓരോ ദുരന്തങ്ങള് ഇണ്ടാവാനൊക്കെ കാരണായിട്ട് വരുന്നത് പിന്നെ നമ്മള് കേരളത്തില് വെള്ളപ്പൊക്കം ഇണ്ടാവാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം സമുദ്ര ഏഹ് ജലനിരപ്പ് ഏഹ് ഉയരുകയും അതിന്ന് ധാരാളമായിട്ട് നീരാവിയായി പോവുകയും ആ മഴ മുഴുവൻ നമ്മളെ കേരളത്തിലേക്കാണ് ലഭിച്ചത് മൺസൂണ സീസണിലുള്ള കേരള മഴ മുഴുവൻ നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തില് വെള്ളം അധികരിക്കുകയും നദിയും പുഴയും എല്ലാം കവിഞ്ഞൊഴുകയും കടല് വരെ കവിഞ്ഞൊഴുകുന്ന ഒരവസ് സ്ഥ വരെ ഉണ്ടായി തീരദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിപ്പോയ ഒരവസ്ഥ വരെ ഇണ്ടായിട്ടുണ്ട് ഏത് പ്രദേശമാണെങ്കിലും തീരദേശ പ്രദേശങ്ങള് വരെ കടല നടിയിലായി അല്ല വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട് സാധാരണ ഈ വെള്ളപ്പൊക്കെണ്ടാകുന്ന സമയത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ന്നും തീരദേശപ്രദേ പ്രദേശങ്ങളെയൊന്നും അത് വെല്ലാ കണ്ട് ബാധിച്ചിട്ടില്ല ഏഹ് മറ്റു പോഴയുള്ള മറ്റു പ്രദേശങ്ങളെയൊക്കെയാണ് അത് ബാധിച്ചിരുന്നത് പക്ഷെ രണ്ടായിരത്തി പത്ത് ത്തൊമ്പത് ഇരുപതിലൊക്കെ അത് തീരദേശ മേഖലയെ കൂടി ബാധിച്ചു. രണ്ടായിരത്തി പതിനെത്തി പതിനെട്ടിലൊന്നും എന്റെ നാട്ടിലായ പൊന്നാനിയിലൊന്നും അങ്ങനെ ഏഹ്. വെള്ളം കെട്ടി നിക്കുന്ന ഒരവസ്ഥയൊന്നും അധികമായിട്ടുണ്ടായിട്ടില്ല മറ്റു സ്ഥലങ്ങള് ക്കപേക്ഷിച്ച് നോക്കുമ്പോ നിലമ്പൂര് അതേപോലെ എന്റെ ഏർ കുറ്റിപ്പുറം ആ സ്ഥലങ്ങളിലൊന്നും നോക്കുമ്പോ അവിടൊക്കെ നല്ല വെള്ള കെട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ വെള്ളം കയറിയിയുന്നു പക്ഷെ ആ സമയത്തൊന്നും ഈ തീരദേശ പ്രദേശങ്ങളിലൊന്നും വെള്ളം കയറുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതില് കടല് വരെ കവിഞ്ഞു പോയൊരവസ്ഥയ ഇണ്ടായിരുന്നു കടലിൽ നിന്ന് വെള്ളം അടിച്ചു കയറി അത് കനാലിലൂടോക്കെ വന്നിട്ട് പ്രദേശം മുഴുവൻ വെള്ളത്തിലാവുന്ന ഒരവസ്ഥ വരെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തി ഇണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. മനുഷ്യന്മാരുടെ കാരണങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും തീ ഉള്ളത്. ഇപ്പൊ കേരളത്തിൽ ഇടക്കിടെ ഇണ്ടാവുന്ന പ്രധാന പ്ര പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം എന്നുള്ളത്. അതിന്റെ കാരണങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് മനുഷ്യ നിർബന്ധമായിട്ട് കുറെ കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും മ മനുഷ്യന്റെ കരങ്ങളാലുള്ള പ്രശ്നങ്ങളാണ്. ഇതിനെ കൂടുതലായിട്ടും ബാധിക്കുന്നത് കേരളത്തില് ലഭിക്കുന്ന മഴ അതിശക്തമായ മഴയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ് ഞ്ഞു കേരളത്തിലാണ് ഇന്ത്യയിൽ ഒട്ടാകെ ലഭിക്കുകയാണ് പഴ കേരളത്തിൽ മാത്രം ലഭിച്ചത് കൊണ്ട് ഒരു വെള്ളപ്പൊക്ക ക്കമുണ്ടായി അല്ലെങ്കില് അന്നത്തെ മഴ ആ സീസണിലെ മഴ അധികരിച്ചു പോയി എന്നൊക്കെയാണ് ഇതിന് കാരണായിട്ട് പറയുന്നത്. പിന്നെ നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മറ്റൊരു കാരണമാണ് നമുക്കറിയാം ഇപ്പൊ ഒരുപാട് നദികള് നമ്മുടെ ഒരുപാട് പുഴകളൊക്കെ ആ സമയത്ത് ഒഴുക്ക് നഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ചൂടായി ഒഴുകാതെ വെള്ളം ഒഴുകാതെ കിടുന്നിട്ട് ചൂടായിട്ട് നീരാവ ആായി പോയിട്ട് അതെല്ലാം തന്നെ ഒരുമിച്ച് മഴയായി വന്നത് ഒരു പ്രശ്നമാണ് ഈ മഴ വിട്ടു വിട്ട് വ- ചെയ്യാണെങ്കിൽ അതൊരു വെള്ളപ്പൊതുക്കത്തിലേക്ക് അത് പോകൂല മറിച്ച് എല്ലാ മഴയും നിർത്താതെ ഒരു ഏ നാലഞ്ച് മണിക്കൂറൊക്കെ പെയ്യുമ്പോൾ പോള് അതൊരു വെള്ളക്കെട്ടിലേക്ക് മാറാനും ഏർ ഒ വെള്ളപ്പൊക്കത്തിലേക്കൊക്കെ ഒരു സാധ്യതയുണ്ട് അല്ല ശരിയല്ലേ
അതെ തീർച്ചയായിട്ടും തുടർച്ചയായി മഴ പെയ്യണ്ടതും നമ്മടെ കേരളത്തിന്റെ ഒരു ഇത് രീതി വെച്ച നോക്കണെ കേരളത്തിലള്ളത് നാല്പ്പത്തി നാല് നദിക ആ നദികളൊക്കെ ക കവിഞ്ഞു വഴകി അതുപോലെ തന്നെ പുഴകള് അതുേപോലെ തന്നെ മറ്റു ജലാശയങ്ങളൊക്കെ നിറഞ്ഞു വയ്ക്ക അത അതൊക്കെ എന്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ളവരെ ഉള്ളവരാണ് കൂടുതലായി ബാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെറെ ഏറ്റവും വലിയരു നമക്ക് സങ്കടകരമായ കാര്യം എന്നുള്ളത് ഇനിയിപ്പോ നമ്മള് നോക്കുകയാണെങ്കിൽ മ രണ്ടായിരത്തി പതിനെട്ടില ആ ഒരു പ്രളയം എന്നുള്ളത് ഓരോ ഒരു മലയാളിയുടെ മനസ് എന്ത മായാത്ത രോപമ കണം ഭയങ്കരീതിയിലുള്ള മഴ അതുപലെന്നെ മഴയെ തുടർന്നുണ്ടോ ഭയങ്കരീതിയിലുള്ള മ ആ ഉണ്ടല്ലോ അതിന്ടന്ന് എന്തേോ ഈ അണക്കെുകളൊക്കെ എന്തേോ ഫു മുഴവനായിട്ട് നിറഞ്ഞു കാരണം അതുപോലെ തന്നെ ഏഹ വളരെ് വളരെ നീ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലും ഒട്ടാക ലഭിക്ക മയ ചെയ്തു കേരളത്തിൽ ലഭിച്ചതിനെ തുടർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളും അതുപോലെ തന്നെ പല കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നമ്മളൊക്കെ വെള്ളം വെള്ളം കയറല എന്ന് വിചാരിക്ക വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം എന്തേയ്തു വെള്ളം കയറി എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം അത്പോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം ഈ വെള്ളപ്പൊക്കെ ഉണ്ടാവാൻ ഇണ്ട് പല കാരണങ്ങൾ ണ്ട് അതിലൊക്കെ പ്രധാന കാരണങ്ങളൊക്കെ ജ്ജ് സൂചിപ്പിച്ച് ഇന്നാലും അതിൽ ഏറ്റോം പ്രധാനം ന്നുള്ളത് എന്താണ് നമ്മുടെ ഇവിടെ അതിശക്തമായ മയയാണ് കാരണം കാലാവസ്ഥ വ്യതിയാ യാനത്തിന്റെ ഫലമായിട്ട് പിന്നെ മുമ്പത്തേക്കാൾ കൂടുതല് എന്തേയ്യുന്നുണ്ട് നമുക്ക് ശക്തിയുള്ള മഴയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെയധികം മയ പെയ്യുമ്പോൾ എന്തെയ്യുന്നുണ്ട് ഭൂമിക്ക് ആ വെള്ളം പെട്ടെന്ന് തന്റെ ഉള്ളിലേക്ക് എടുക്കാൻ കയ്യാ രീതിയിൽ എന്തെയ്യുന്നുണ്ട് വെള്ളം അങ്ങനെ അവിടെതെന്നെ നിൽക്കാണ് ഇതൊക്കെയാണ് അതിന്റെ കാരണംന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഇതിന്റെ എല്ലാം കാരണം അടിസ്ഥാന കാരണംന്നുള്ളത് എന്താണ് മനുഷ്യന് മനുഷ്യൻ ചെയ്ത് ഓരോ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണ്ടത് കാരണം ഈ വനനശീകരണാണ് അതില് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് എന്തച്ചാല് കാരണം മനുഷ്യന്മാര് എന്താണ് ഓലെ ആവശ്യങ്ങൾക്കും ഓലെ ഇതിനും വേണ്ടി ഓലെ സാമ്പത്തിക ലാഭത്തിനും വേണ്ടി എന്താണ് ഈ വനങ്ങൾ അതുപോലെ തന്നെ മറ്റു മരങ്ങള് മരങ്ങളൊക്കെ എന്ത് ഏതെങ്കിലും ഒരു മരങ്ങൾ മരം ഏ ഏ വൃക്ഷം മാത്രം മുറക്കല ഒരു ഒരു ഒന്ന് അവരൊന്നാകെയുള്ള ഒരു ഏ കൂട്ട മുറിയാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്നുള്ളതാണ് ഇതേ ഏ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു പക്ഷെ നമുക്ക് മുറിക്കേണ്ടി വന്നേക്കാം എന്നാലും ഈ മുറിക്കുന്ന സമയത്ത് ഒന്ന് മുറിച്ചാൽ പത്തെെണ്ണം നടു ക ന്നുള്ള ഒരു തത്വം അവര് ആലോചിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് അവരിതെല്ലാം മുറിച്ച് മാറ്റു ന്നുള്ളതാണ് ഈ മുറിച്ച് ഒന്ന് മുറിച്ച് മാറ്റുമ്പോ അവിടെ ഒരു പത്തെെണ്ണം മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ കയ്യുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഈ വൃക്ഷ തൈ നടാനുള്ള ഒരു മനസ്സ് അവര് കാണിക്കുന്നില്ല എന്നതാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളായ ഈ വെള്ളൊക്കെ വെള്ളപ്പൊക്കൊക്കെ നമ്മൾ ഈ കേരളത്തില് ഉണ്ടാകാനുള്ള പ്രധാന കാരണാണ്ത് അതുപോലെ തന്നെ അതിൽ ഏറ്റോം പ്രധാനപ്പെട്ട ആണെന്ത് ഈ നദികളിൽന്ന്ള്ള മണൽ വാരാന്നുള്ളത് കാരണം നദികളിൽ നിന്നുള്ള മണൽവാരൽ മൂലം എന്തെയ്യും ഏഹ് നദികൾ സ്വാഭാവിക എന്തെയ്യും ഒരു ഒയ്ക്ക് ഉണ്ടാകും നദിക്ക് ഓരോ നദികൾ ഒരു സ്വാഭാവിക ഒയ്ക്ക് ഇങ്ങനെ ഇണ്ടാകും അതൊക്കെന്തെയ്യും ഇങ്ങനെ ഈ അമിതമായ ഈ മണൽ വാരലൂടെ എന്തെയ്യും നഷ്ടപ്പെടുന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം കുളങ്ങള് തോടുകളൊക്കെന്ത്‌ നികത്തിക്കാണ്ട്ന്താണല്ലോ ഇപ്പോ നമ്മള് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക വ വയലുകൾ എന്തെയ്യുന്നുണ്ട് ഏകദേശം ഇപ്പം നിരപ്പ് നിരത്തി തുടങ്ങിട്ടുണ്ട് അവിടൊക്കെ എന്താണ് മനുഷ്യര് ഏതാ ടെ സ്വാധീനം അതുപോലെെ പണൊക്കെ ഉപയിച്ചു കൊണ്ട് എന്താണ് അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകാണ് ഇ ന്താണ് വളരെയധികം പ്രശ്നങ്ങളാണ് മ്മളെ കേരളത്തിൽ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റൊക്കെ ഒരു ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകാണ് ഓരോ നമ്മുടെ ഇപ്പോഴത്തെ കേരള ജനതാന്നുള്ളത് ഞമ്മൾ ഞമ്മ നോക്കുകയാണെങ്കിൽ ഞമ്മള് തന്നെ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ തന്നെ നമുക്ക് തന്നെ വിനയായി വരു തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയല്ലേ
അതെ വളരേ ശരിയാണ് നമ്മള് തന്നെ ചെയ്ത് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വിനയായി തീരുന്നത് എന്നുള്ളത് വളരെയധികം ശരിയാണ് അപ്പൊ അതിന് ഉദാഹരണം നോക്കാണെങ്കില് വെള്ളപ്പൊക്കത്തിൽ പ്രധാനമായിട്ട് കാരണായിട്ട് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്മാരുടെ അനിയന്ത്രിതമായ ശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലാണ് അതേ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കില് നമ്മള് എന്തെയ്തു ഈ പുഴകളും തടാകങ്ങളൊക്കെ തന്നെ അത് ഒഴുകാതെ നദികളും പുഴകളും ഒഴുകാതെ അത് കെട്ടി നിന്നൊരവസ്ഥയുണ്ടായി അതോട് കൂടെ തന്നെ ഈ ഒഴുകാത്ത അവസ്ഥ ഉണ്ടാവുമ്പ തന്നെ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാനും അവിടെയുള്ള വെള്ളം കവിഞ്ഞൊഴുകി ഏ ആൾക്കാര് ജീവിക്കുന്ന ഏ ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി കൂടുകയും ഇതൊക്കെ ഒരു വെള്ളപ്പൊക്കത്തിന് ആഘ കൂടുതൽ ആഘാതം സൃഷ്ടിക്കാനൊക്കെ ഇത് കാരണമായിട്ടിണ്ട് എന്നാണ് എനിക്ക് പറയാനിള്ളത് പിന്നെള്ളത് പ്രധാനായിട്ടുള്ള നഗരവൽക്കരണം ഒരു ശാസ്ത്രീയമായ രൂപത്തിലല്ലാതെയുള്ള നഗരവൽക്കരണം നി നിയമനിർമമാ ർ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും ഇതിന് കാരണമാകുന്നുണ്ട് എന്നാണ് എക്ക മനസ്സിലാവുന്നത് അങ്ങന തന്നെയ അല്ലേ
അത തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പലശ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തെ എത്രത്തോളം ധാരാളം പ്രകൃ ദരന്തങ്ങൾക്ക ഇരിയാക്കി കൊണ്ടിരിക്കുന്നത എന്നാണ് ഞാൻ മനസ്സിലാക്കണ്ടുന്നത് നമ്മുക്ക്ഈ നമ്മള ഈ കേരളത്തിന്റെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് സംസാരിക്കണം നമുക്ക് ഒരുപാട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാണ്ട് കാരണം അതൊരു വിശാലമായ വിഷയമാണ് നമുക്ക് ഒരുപാട് സമയ എടുത്തുകൊണ്ട് സംസാരിക്കേണ്ട ഒരും വിഷയത് നമു മറ്റൊരുോലൂടെ സംാാംല്ലേ
അതെ അതെ
ഓക്കെ എന്നാ ശരി